ട്ടാ
ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് അല്ലെ ഇപ്പൊ ഈ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ ഉള്ള സമയല്ലേ കല്യാണങ്ങളുടെ മാസങ്ങളാണല്ലോ
അതെ അതെ അതെ
ആഹ് അപ്പ ഈ സ്വർണ്ണ ത്തിനൊക്കെ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കല്ലേ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം
എന്തഭിപ്രായം ആൾക്കാർക്ക് സ്വർണം ഇപ്പൊ കൊ വെലക്കൂടീന്നും പറഞ്ഞിട്ട് കൊറവ് കൊടുക്കുമ്പോ ഭർത്ത ആണുങ്ങൾ വിടർ ക്കതും പ്രശ്നല്ല ഒന്നും വേണ്ടാന്നും പറഞ്ഞ് എല്ലാം പറഞ്ഞേ ഇപ്പ നൂറ് പവൻ കൊടുക്കുന്നോടത്ത് ഇരുപത് പവനോ ഇരുപത്തഞ്ചു പവനൊക്കെ കൊടുക്കാമ്പറ്റുള്ളൂ ആൾക്കാർക്ക്
ആഹ്
അതെ തീർച്ചയായിട്ടും ഇപ്പോ അങ്ങ
സ്ത്രീധനായിട്ട് അങ്ങനൊന്നും ചോദിക്കാറില്ല പക്ഷെ വീട്ടില് ചെന്നു കഴിഞ്ഞാല് അങ്ങനെക്കേണ്ട് തോന്ന്ണൂല്ലേ
ഇപ്പ ആ സ്ത്രീധനം ചോയ്ക്കൂല സ്ത്രീധനം വേണ്ടാന്നൊക്കെ പറഞ്ഞു കെട്ടും കെട്ടി കഴിഞ്ഞിട്ട് ഹാ കെട്ടി ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെല്ലാം ഇവ്ടൊള്ള പ്രശ്നങ്ങളാണ് അതിനൊന്നും വേണ്ട ഒന്നും വേണ്ട ഒരു ഗ്രാം സ്വർണം വേണ്ട ഇപ്പൊ ഞങ്ങടെ കുടുംബ ത്തുണ്ടായ കാര്യമാണ് ഒരു ഗ്രാം സ്വർണ്ണം വേണ്ടാന്ന് പറഞ്ഞോണ്ട് കല്യാണം കഴി ച്ചു ഒരു ഗ്രാം വേണ്ടാന്ന് പറഞ്ഞു ഒരു ഗ്രാം വേണ്ട ഞങ്ങക്ക് പെങ്കുട്ടീനെ മാത്രം മതീന്ന് പറഞ്ഞോണ്ട് കല്യാണം കഴിച്ചു ചെക്കൻ വന്ന് നമ്മ കണ്ടിട്ടൂല ആ ചെക്കൻ വരാൻ വന്ന് പോയിട്ടു കുടുംബാ ട്ടോ അങ്ങനെ അന്നട് ട്ട് കല്യാണം വിളിച്ചതാ അന്നട്ട് കല്യാണം കഴിഞ്ഞ പ്പ ആ ഒന്നും വേണ്ടാ പറഞ്ഞണ്ട് കല്യാണം അപ്പ കേട്ടോ ആന്ന് ആഹ് സ് സ്വഭാവം മാറിയേ പെൺകുട്ടി അനുഭവിച്ചത് കുറച്ചൊന്നുമല്ല ആ കുടുംബക്കാര് മനസ്സിലാവണ്‌ണ്ട കൊറച്ചൊന്നുമല്ല അനുഭവിച്ചു കൂട്ടിയത് എന്തൊക് ക്കെ ചെയ്യ അവരെ നാണം കെടുത്ത അതേപോലെക്കെ ആൾക്കാരോട് മുഴുവൻ പറയാ ഒന്നും കൊടുത്ത് ആഹ് എന്നിട്ട് ആ പെൺകുട്ടി സഹിക്കാ
സ്ത്രീധനൊന്നും വേണ്ടാന്ന് പറഞ്ഞുണ്ടാവാ
അ ഇവൻ അപ്പ ഈ കെട്ടിച്ച പെൺകുട്ടിക്ക് ഇരുപത് വയസാണ് അയച്ച തനിക്ക് മുപ്പത് വയസ്സുണ്ട് അതും ഒക്കൂല പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോളെ ഞാൻ കല്ല്ക്ക് മുമ്പണ് വന്നത് അപ്പോളാണ് ചെ കാണണതും കണ്ടപ്പോളും സത്യം പറഞ്ഞാ അത് ഈ ചെക്കൻ ഇതാണ് ചെക്കൻ കൊഴപ്പൂല്ല ചെക്കൻ നല്ലതാണ് പക്ഷെ ചെക് കെൻ കൊറേക്കെ ഈയാ അത് വ്യക്തിയന്ന് ആഹ് അപ്പൊ അതും മ്മ് പറയാന്ണ്ടാ ഇപ്പക്കെ അവരുടെ ജീവിതം അൽഹംദുലില്ലാഹ് കുഴപ്പില്ലാണ്ടൊക്കെ ശരി
ഇപ്പ ഉണ്ടോ അതെന്താ സ്വർണം കൊടുക്ക കാരനാണോ അങ്ങനെയത്
പന്നുല്ല പക്ഷേ ചെ ചെക്കന ചെക്കന് സ്വർണ്ണ
ആ ഒരു ഫസ്റ്റ് സ്റ്റ് ടൈമ് എങ്ങനെ ഇണ്ടാർന്ന് ആ ഒരു ഇതൊന്നും മനസ്ന്ന് പോവില്ലല്ലേ അതെ
പക്ഷെ ദൈ ദൈവം ഇദുനിയാവിൽ തന്നെ അനുഭവിപ്പിക്കും അനുഭവപ്പിക്കതെ ഒന്നിരിക്കൂല
മ് അതെയ് ശരിയാണ് സ്വർണത്തിന് വേണ്ടിട്ട് ട്ടാ ശെരിക്കും ഒരു കല്യാണന്നും കഴിക്കണത്
മ് മ്മ്
സ്വന്തമായിട്ട് രണ്ടു പേരും മനസ്സറിഞ്ഞ് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുവാ നല്ലേ നോക്കണ്ടതലെ സ്വർണൊക്കെ ഇണ്ടാക്കിയാൽ ഇണ്ടാവില്ലേ
കൊള്ളു മോളെ പറയണോ
ആഹാ അല്ലെ ഞങ്ങൾക്കൊന്നും അങ്ങനെ പ്രശ്നം വന്നിട്ടില്ലാട്ടോ കാരണം ലൗവ് മേരേജും ആണ് പിന്നെ അവരിങ്ങനെ സ്വർണ്ണൊന്നും വേണ്ട ഇല്ലെങ്കി വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞന്ന് പക്ഷെ നമ്മള് നമ്മക്ക് ആഹ് നമ്മളെ കൊണ്ട് പറ്റ്ണ അത്ര കൊടു കൊടുത്തിട്ട്ന്നെയാണ് കല്യാണം കഴിച്ചത് പക്ഷേ കൊടുക്കാ പറഞ്ഞ കഴിഞ്ഞാ അപ്പ അവര്ക്ക്ച്ച്ട്ടല്ലാ ഞങ്ങള്കൊടുത്തത് ഇന്റെ വീട്ടുകാര് ഇനിക്കീജിട്ട് തന്നതാണ് അതിൽ ഇതുവരൊയിട്ട് അവര് ഇപ്പൊ ഒരു നാലു നാലര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഏ അത് ഹ് തരുന്നോ അല്ലെങ്കിൽ എന്നെത് എടുക്കട്ടെന്ന് ഞാൻ അങ്ങടെ ഇടയ്ക്ക് ഇങ്ങനെ പറയും
അത് ഇപ്പവ പ്രശ്നൊന്നുല്ല അത് അത് ആഹ കുട്ടി ഇരുപത്തി ആറര പവന്റെ സ്വർണം ആഴ് ചക്കൻ്റെ പെങ്ങൾ എടുത്തു പെങ്ങൾ എടുത്തു പെങ്ങൾ
ആഹ ആഹ
കാരണം ആന്തിന് അവരുടെ വീട്ട്ല് ലോൺ എടുത്തിട്ടുണ്ട് വീട് പണിയാനെ വലിയെ ബാംഗ്ളവ് പണിത
ഉം അതെന്താ അവര്ടെ ഭാര്യയുടെ സ്വർണ്ണം കൊടുത്തിട്ട് വെക്കാന്ന് അവര് വിജാരിച്ചിണ്ടാർന്ന്
ആഹ ഹഹ എന്നിട്ട് ഇടുത്ത് കൊടുത്ത് ആ കുറ്റി അങ്ങോട്ട് കൊടുത്ത് കാരണം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അപ്പ അതി പിന്നെ കുറേ സമാധാനം ഉണ്ട്
മ് മ്മ്
ഉം അതുവുണ്ടാവും അവർക്ക് മിണ്ടാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടല്ല അതും ദൈവാണ് ആഹ ചെയ്തത് മിണ്ടാനുള്ള ചാൻസ് നഷ്ടപ്പെടുത്തില്ലേ ദൈവം
ശരിക്കും അങ്ങനെ കൊടുക്കരുത്
ആഹ് പടച്ചോ അങ്ങനെയാണ്
മ്മ്
അല്ല കൊടുകാതെ തിന്നിട്ടുണ്ടെങ്കില് അപ്പ എന്നാല അവര വാഴ പൂട്ടിക്കാൻ പാറ്റൊള്ളു നമ്മളെ കുട്ടിക്ക് അയ്ന്റെ ഭർത്താവ് കൊടുത്തു എന്നാലും തിക വിസലോക്ക
തലശ്ശേരിക്ക് സ്ത്രീധനൊക്കെ എടുത് കളഞ്ഞുൊന്ന് പറയണേള്ളൂ അല്ല നല്ലൊരു കാര്യമാണ് ചെയ്തത് അങ്ങനെ വേണ്ടന്ന് പറഞ്ഞ നല്ലതാണ് കാരണം കുറെേ ആളുകളുടെ ജീവിതമൊക്കെ രക്ഷപ്പെട്ടിട്ടുട്ട് അത് കാരണം. എല്ലാവരുടെ പറയാൻ പറ്റില്ല കാരണം അങ്ങനെ വേണ്ടന്ന് പറയോണ്ട് കൊറെേ പേര് ചോദിക്കണില്ല
വേണ്ടാന്ന് പറഞ്ഞാലും അവിടെ ചെന്നിട്ട് ആ കുട്ടികള് അനുഭവിക്കുണ്ട് ഏഹ് ഒരു നൂറ് ശതമാനത്തില് അമ്പത് ശതമാനം കുട്ടികളും അനുഭവിക്കണ്ട്
ആഹ് പിന്നെ അങ്ങനല്ലേ ഇത് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് ചെലര് സ്വർണ്ണത്തിന്റെ കാര്യമൊന്നും പറയില്ല പക്ഷെ ചെലവര് ഈ നാട്ടുകാരും അതുപോലെ കുടുംബക്കാരൊക്കെ വന്ന് ചോദിക്കും എന്താണ് ഒന്നും ഇല്ലിയേ അങ്ങനെയുള്ളൊരു വ കൂട്ടുകാരൊക്കെ ഒണ്ടാവും അതൊക്കെ ആവുമ്പോള് ഒരു ഒരു- ആഹ് അതല്ല നമ്മക്ക് കേൾക്കുമ്പോ ചെലപ്പോ നമുക്ക് അത് കേൾക്കുമ്പോ വിഷമയിണ്ടാവും അതിനൊക്കെ കൂടുതൽ മ മറ്റൊരുക്കും ഉണ്ടാവും ഒന്നും കൊണ്ടുവരാണ്ടാണ് ഇവള് വന്നത് അങ്ങനൊരു ഇത് തോന്നും കാരണം അവരൊക്കെ ചെലപ്പോ- പണ്ടത്തെ കാലം എന്ന് പറയുമ്പോ നല്ല സ്വർണം കൊടുത്തിട്ടല്ലേ ചെലപ്പോ അവര് ഉമ്മമാര് തന്നെ മക്കളേനൊക്കെ അങ്ങനെയാവും കല്യാണം കഴിച്ചു കൊടുത്തിണ്ടാവുക- അങ്ങനത്തെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പിന്നെ ഇതക്കെ കേട്ട് കഴിഞ്ഞാ അവർക്ക് തീരെ പിടിക്കില്ല ആഹ് അവരിപ്പോഴത്തെ സാഹചര്യം ഒന്നും ചെലപ്പോ നോക്കില്ലേ കാരണം ഈ സ്വർണ്ണത്തിന് ഇത്ര വില കൂടിട്- ട്ടാണ് അവര് അങ്ങനെ ചെയ്യണെന്ന് എന്നുള്ളതൊന്നും ചെപ്പോ അവരടെ മൈഡില് വരില്ല എത്രയാണെങ്കിലും അവനവൻ-
ഇപ്പ ആൾക്കാര് വളരെ കൊറവ് കൊടുക്കണള്ളൂ ഇപ്പ ഇ- ഏറ്റവും ഒരുവിധം ആൾക്കാരൊക്കെ പത്ത് പതിനഞ്ച് ഒക്കെ കൊടുക്കണള്ളൂ
കൊടുക്കനുള്ളൂ
ആഹ പിന്നെ കൊടുക്കനൊരു ഒണ്ട് ട്ടോ നേരത്തെ സ്വർണ്ണേ നേരത്തേ സ്വർണം കരുതി വെ കരുതി വച്ചേക്കുന്നവര് ഒണ്ട് അൻപത് പവൻ അറുപത്പവൻ ഒക്കെ കരുതി വചെ - വച്ചേക്കുന്നവരുണ്ട് ഇപ്പൊ ഒരു കല്ലിയാണം കഴിഞ്ഞ ശനിയാഴ്ച ഒരു കല്യാണം ഒണ്ടായി കല്യാണത്തിന് പറയണത് അമ്പത്തഞ്ച് പവനാണെന്ന് പറഞ്ഞ് അത്ര വല്യയ- ഏഹ് ഹൈ ലെവലിലൊള്ളത് ഒന്നും അല്ല പക്ഷെ ഒരു വീടും പണതിട്ടിട്ടുണ്ട് ആ പെണ്ണിന് - ആ പെൺകുട്ടിക്ക്ക്കെ ഒരു വീടും പണതിട്ടിട്ടുണ്ട് എന്നിട്ട് ആ വീട്- വീടും കൊടുത്ത് അമ്പ അമ്പത്തഞ്ച സ്വർണ്ണം നേരത്തെ അവര്ണ്ടാക്കി ക്കി വെച്ചേക്കണതാ ഇനി ഒരു മോളും കൂടിയിണ്ട് അപ്പൊ അപ്പൊ ഞാന് - ആഹ് അത് തന്നെ നേരത്തെ
ക്കരുതെന്ന് വിചരിച്ചിട്ടാണ് മാതാപിതാക്കള് അങ്ങനൊക്കെ ചെയ്ത് വെക്കണതെ
പക്ഷെ പിന്നെ മോളല്ലേ എല്ലാവർക്കും അങ്ങനെ ഇണ്ടാക്കി വെക്കാൻ പറ്റൂന്ന് പറയാൻ പറ്റൂലേ
ആഹ പക്ഷെ അതെല്ലടാ മ മറ്റേ ഒരു പെൺകുട്ടി ഇണ്ടായിർന്നല്ലോ എത്രയോ പവൻ സ്വർണ്ണം കൊടുത്ത
ആ നൂറ്റൊന്ന് പവൻ കൊടുത്തിട്ട് അയിനെ പാമ്പ് പാമ്പിനെ കൊണ്ട് കൊത്തി ത്തിച്ച് കൊന്നില്ലേ നൂറ്റൊന്ന് പവനും നൂറ്റൊന്ന് പവനും അല്ലാത്തതൊ - ക്ക കൊടുത്തതാണ് അപ്പൊ അതും സ്വർണ്ണത്തുമലേന്നും അല്ലേ മോളെ അത് തന്നെ സ്വർണ്ണത്തുമ്പലും അപ്പൊ എന്താണെന്ന് അറിയാ അവര്ത് കൊടുത്തന്ന് വെച്ചാ ആ കുട്ടി നേരിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്തൊ ഒരു ബുദ്ധിയുടെ പ്രശ്നമുണ്ട് ആയ ഒരു ഇതമ്മല് പിന്നെ എന്താണ് മൊതല് വേണം താനും - ആഹ പിന്നെ ഇനി നല്ല പെണ്ണിനെ കിട്ടുവേം വേണം അവർക്ക്
അല്ല അങ്ങനെയുള്ളവരൊക്കെ അനുഭവിച്ചിട്ടേ പോകൂട്ടോ
തീർച്ചയായിട്ടും അനുഭവിക്കണല്ലോ
അതെ ഉം അല്ല അങ്ങനെ കാണിക്കേണ്ട വെച്ചാ ദൈവം കൂട്ട് നിന്നിട്ടല്ല കാണിക്കണത് അത് അ അപ്പൊ ദൈവം കണ്ടറിഞ്ഞു കൊടുക്കും
ആഹ പിന്നെല്ലാണ്ട് കണ്ടറിഞ് കൊടുക്കണൊല്ലോ
ഉം അല്ല ഇപ്പൊ പിന്നെ സ്വർണ്ണത്തിനൊക്കെ കൂടുതലേ ചെലർ തീരല്ലാത്ത മക്കളൊക്കെ ഉണ്ടാവൂലോ അവരൊക്കെ ഈ റോഡ്‌ ഗോൾഡിന്റ ഒക്കെ ഒണ്ടല്ലോ അങ്ങനത്തെക്കെ ഇട്ടിട്ട് പക്ഷെ യിപ്പോ അതൊരു ട്രൻഡ് ആയി മാറിയിണ്ട്
ഇപ്പ ഇല്ല ഇപ്പൊ ഗോൾഡ് ഒള്ളോര് ഗോൾഡല്ല ഇട്ണത് ഇപ്പൊ മറ്റേ ഇപ്പൊ ഒരു ഇത്ണ്ടല്ലോ വേറെ വേറെ കളർ ആയിട്ടുള്ള എന്തൂട്ടാണ്. ആഹ് അതുപോലെന്നിപ് ഇപ്പൊ നമ്മളൊക്കെ നമ്മടെ മക്കളെ ഒന്ന് കല്ല്യാണഴിച്ചുന്ന് വെച്ചാൽ നമ്മള് ഡ്രസ്സ് വാങ്ങണ് ചെയ്യാ നല്ലൊരു വെല വരും നമ്മക്ക്ല്ലാണ്ട് ഇപ്പ അങ്ങനെയല്ല വാടകക്ക് എടുക്കല്ലേ ആഹ് ഇപ്പ റെന്റിന് ഇട് ക്ക്ണത് സുഖാണ് കാരണം ച്ചില്ലറ് റെൻ്റെല്ലാനമുക്ക് പോവുള്ളൂ പിന്നെ അത് ഉപയോഗിക്കേല്ല ആഹ് പിന്നെ അത് ഉപയോഗിക്കേയില്ലല്ലോ
പ്പവരും ചെയ്യും കാരണം ഇള്ളോര് ഇപ്പ അങ്ങനെ ചെയ്യണ്ണ്ടേയ്
പക്ഷെ നമ്മ മക്കള കെട്ടിച്ച കാലത്ത് അങ്ങനെ ഇണ്ടായില്ല
ആഹ് ഞാനിപ്പ അടുത്ത് ഒരു ബ്യൂട്ടി പാർലറി പോയപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞുട്ടോ അവിടെ വല്ല്യരു ആംഗ്ലെറ്റിന്റെ മറ്റേ വല്ല്യയ രണ്ട് മാലകൾ ഇരിക്കിണ്ട് പിന്നെ കമ്മല് അങ്ങനൊക്കെ ഇരിക്കണ്ടേ അപ്പ ഞാൻ പറഞ്ഞൂ അഹു ന്റെ കല്യാണത്തില് നാല് കൊല്ലം മുന്നത് വര്ആണെങ്കി ഇക്ക്ങ്ങന ചെയ്യാര്ന്നു.
അപ്പാ ചേച്ചി പറഞ്ഞു നമ്മുടെ കാലത്തൊന്നു അയില്ലടാ അങ്ങനെ യാച്ചാ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മേക് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോവാരുന്നു. ന്നൊക്കെ പറഞ്ഞു. അന്നാ നമ്മള് സ്വന്തമായിട്ട് കൊറേ മേക്കപ്പ് ചെയ്യും.
ആഹാ ഒരുമോളെ ക്കല്യാണം ക്കഴിച്ചിട്ടിപ്പാ ആ എത്രേണ് ഏഴു വർഷത്തോളായി ഒരു മോളിപ്പോ പതിനാല് വർഷം പതിനഞ്ച് വർഷം ആവാറായിട്ടുണ്ട്.
ഏഹേ
അപ്പൊ അത്രേം വർഷങ്ങൾക്ക് മുമ്പല്ലേ അപ്പൊ നമ്മ ഒക്കെ വാങ്ങേണ് ചെയ്യാ
ആഹ് ആഹ്
നമ്മെല്ലാം വാങ്ങണം അല്ലാതെ ആഹാ ഹും ഓ ഓ പിന്നത് ഉപയോഗിക്കേല്ല. ഇപ്പ സാരിയാ അല്ലെങ്കി മറ്റുള്ളതാണെങ്കി അവര് പിന്ന ഉപയോഗിക്കൂലല്ലോ
അതെ,
ആഹ് വെറ്തെ പോവേം ചെയ്യും
ആഹ്
ഉും ഓഹ് കൊറെ പൈസ നല്ലത് നോക്കിയല്ലേ നമ്മ വാങ്ങ കല്യാണത്തിനൊക്കെ പിള്ളേ നല്ലോരു പൈസ വരും ചെയ്യും.
അതെ
അല്ല, ഇങ്ങനത്തെ സിസ്റ്റൊക്കെ നല്ലതാട്ടോ ഇനിയിപ്പോ ചെൽപ്പോ ഒരു രണ്ടായിരത്തി അമ്പതൊക്കെ ആവുമ്പഴത്തിന് ഇതിനെ ഇതിനേക്കാ വല്യ എന്തേലൊക്കെ വരും എന്താണാവോ ഇനി അല്ലെ ഹെ അല്ല നമ്മള ഇങ്ങനെ ഈ ഫോണും ഫോണിലിങ്ങനെ വരണേക്ക കാണുമ്പളൊക്ക അമ്മങ്ങനെ കാണില്ലേ
എന്താണ്
അതെ
കേൾക്കുന്നില്ലേ?
സ്റ്റക്കായിട്ട കേക്ക്ണത് ആഹ് ഹലോ ആഹ് കേക്കുന്നുണ്ട്.
അത്ങ്ങനെയൊക്കെ ഇരുന്നെങ്കിലേ ഞങ്ങക്ക് നല്ല നല്ല ഡ്രസ്സും അല്ലാതെ ഗോൾഡല്ലാതള്ള സ്വർണങ്ങ ഇതൊക്കെ ഇട്ട് കഴ
ഇട്ടിട്ട് അത് പിന്നെ അതല്ലേ ഡ്രസ്സക്ക അന്ന് വാങ്ങിയതും അങ്ങനെ വെറുതെ ഇരിക്യ.
ആ ഇടാൻ പറ്റില്ല ശരിയാ ഓക്കേ, ഓക്കേ.